ഹലോ ആഹ ആസുഖാണ് ഉ എന്താണ്
എന്തോ കൊടുക്കമായിരുന്നു
ഞാനോ ഞാന് ഇാ അവിടെ കടക്കയാണ്
ആഹ കഴിചോന്ന് ഉച്ചക്ക് കഴചോഉച്ചക്ക്ച്ചക്ക്
ഇല്ല ഇല്ല ന്ന് നോമ്പുണ്ട്
ആണോ നോമ്പാണോ ആഹ ഉം അപ്പ അപ്പൊ ഇന്ന് വൈകിട്ടോ വൈകിട്ട് അപ്പം എന്തേലും വെക്കും
ഉം വൈകിട്ട് ചോറ് ചോ ചോറ് കഴത്തിന്നെ യ്യാ
ഉം ഉം ചോറാണാ ആഹ് ആഹ് പിന്നെ എല്ലാർക്കും നോമ്പാണോ
അല്ല ഇക്കും ഒര് വേറൊരാള്
ആഹ് ആഹ്
ഉം
ആഹ് പിന്നെ പിന്നെ രാവിലെയ രാവിലെ എന്ത് കഴി എടേ താഴത്തിന് എടേ താഴത്തിന് എന്തുവാര്ന്നു
ആഹ് ഇന്ന് ദോശേരുന്നു
ഉം ഉം ആഹ് മോളും കു ചെറുതാണോ
അല്ല ആൺകുട്ടിയാണ് മൂത്ത ആൾക്കാര് രണ്ട് പെൺകുട്ടികളുണ്ട് ഒരു സ്കൂള്ൽ പോയിക്കൂ ണു
ഉം പോയേക്കു ആണോ ഇന്ന്
ആഹ് ആഹ്
ഉം
ഉം ഇനിപ്പൊ ഇയാള് ആഹ് ആഹ് ആ അതന്നെയ ആള് പറയണ അങ്കവാടി പോണ കുട്ടി ഉണ്ട് പറാന്ന്
ആഹ് ഇന്നൊണ്ടാര്ന്ന് ഇന്നില്ലാരുന്നോ
ആഹ് ഉണ്ടാര്ന്ന് ഞാനേ ചെറുതായിട്ട് ഓര്ക്ക് ജലദോഷ ജലദോഷായിട്ട് രണ്ട് ദിവസം പറഞ്ഞയച്ചിരുന്നിന്നില്ല അപ്പൊപിന്നെന്ന് വെ ത്തപ്പ ഞാൻ ഇന്ന് നേർത്ത കൂടുന്നതാണ് ഇന്ന്. ഉം മഴ ക്ക് വരുന്ന കണ്ടപ്പോ വേഗം പോയതാണ് അല്ലെങ്കി മൂന്ന് മണി ഈ നേരത്ത്ക്ക് അവിടക്ക് എത്തോള്ളു മൂന്ന് മണി നേരത്തെ വിടോള്ളൂ. ഇന്ന് നേർത്തേ പോയി ഓനെ ആഹ്
ഉം പോവാൻ മടിയാണോ
ആഹ് മടീക്കെ ണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാ പിന്നെ കൊഴപ്പല്ല. ഇവിടന്ന് അവിടെത്തോളും വെ പോഊല ഞാൻ പോണില്ല പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. ക്ഷെ അവിടെ എത്തി ള്ള് കേറിയാല് ഇമ്മ വേഗം ഉമ്മ വേഗം പൊയ്ക്കോ അങ്ങോട്ട് ഉമ്മച്ചി വേഗം വായോ പറയും
ആഹ് അ അവിടെ ചെന്ന് പുള്ളാരെക്കെ കാണുമ്പോ അങ്ങ് ഇരിക്കും പുള്ളാരെക്കെ കണ്ട് കഴിയുമ്പോന്നു അല്ലെ അങ്ങനെ
കൂട ഇവിടുന്ന് കൂടെ ഒരാള്ണ്ട് ഓന്റെ കൂടപക്ഷെ ആഹ് ഓള് ഓള ഒപ്പം ഇരിക്കണം കൂടെ ആഹ് വേറെ എവിടേലും ഒക്ക കസേര ഇട്ടിട്ട് വേറെ എവിടേലും ആണങ്കില് ൻ്റെ കുട്ടുകാരനെ ഇന്റെ ത്തി രുത്തുമ്മാ പറഞ്ഞിട്ട് ഓൻ്റെ ഒപ്പം ഇരു എന്നിട്ടേണ് ഔ ലെവലായിട്ട് അണ്ട് പോരാൻ പറ്റോള്ളൂ അവിടെ എത്തോളും കുട്ടി ഇങ്ങനെ പറയും പോണില്ല ഞാൻ പോണില്ല ഇക്ക് വയറു വേദനിക്കാണ്. ഓരോ പരാതി പറയപ്പെടുന്ന കാട്ടീം ഇങ്ങോട്ട് പിക്ക എത്തുമ്പ തൊടങ്ങുമ്പോഴ് ആഹ് അവിടെ എത്തി കഴിഞ്ഞാ പിന്നെ ഓന് ക്കറിയോ ഓനെ ഇങ്ങട് കൊണ്ടൂലാന്ന്ള്ളത്
ആഹ് ആഹ് ഉം ഉം മൊടങ്ങി കഴിഞ്ഞാ പോവാൻ പാടാ സ്ഥിരായിട്ട് എന്നും പോയി കഴിഞ്ഞാ വല്യ കൊഴപ്പ ഇല്ല
അതന്നെയാണ് ശനീം ഞായറും ക ആ കൊറച്ചാണ്ട് പോകണം കൊറച്ചൊക്കെ പോണം ന്നാല് ഇതും രാവിലെ ക്കെണ്ടാക്കും ഇപ്പ വയ്യ്ന്നേരം ഞമ്മളെല്ലേ പണിയും കഴിഞ്ഞ് ട്ട് ഒന്ന് കെടക്കാന്ന് വിചാരിക്കുമ്പോത്തേന് ഓലെ കൊണ്ടാരനാവും
ആഹ പിന്നെ മൂത്ത പിള്ളോരൊക്ക എത്തറില്ല
മൂത്ത പിള്ളോര് ഒരാള് പത്താം ക്ലാസില് മറ്റാള് അഞ്ചാം ക്ലാസ്സില്
ആഹ ഉം ഒരു സ്കൂളിലാണോ രണ്ടു പേരും
ഇല്ല ഇല്ല ഇല്ല ഞങ്ങൾ ഇവിടെ ഞങ്ങളെ നാട്ടില് യു പി ഒള്ളു പിന്നെ എൽ പിക്ക്ത്തില്ലേ അപ്പൊ അത് അഞ്ചാം ക്ലാസ് മു തിൽ ഏഴാം ക്ലാസ് വരെ ഒരാള് മറ്റ ഹൈസ്കൂള് പിന്നെ എട്ട് മുതൽ പ്ലസ്ടു വരെ അങ്ങനെ അവിടണ്ട്
ഉം ഉം
ഓഹ ഉ ഇവിടെ സ്കൂ പോണേ പിള്ളോരൊന്നും ഇല്ല സിസ്റ്ററിന്റെ മോനെ ഉള്ളൂ ഇവിടെ പിള്ളേർ ഉം അങ്ങനെ ഇല്ല ഇല്ലല്ല അപ്പാ പക്ഷെ അതില്ല രാവിലത്തെ ആ ബഹള ഒന്നും ഇല്ല ഇപ്പൊ അതുകൊണ്ട് പിന്നെ സിസ്റ്ററിന്റെ ഇവിടുത്തെ മോനുണ്ട് ആ ഇടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കും അവരെ ഇവിടന്നും വിടാൻ പറ്റും ഇവിടന്നും ബസ്സ് വന്ന് ഇവിടന്നും പോവും അവിടന്നും പോവും അവിടന്നും വേറെ ബസ്സില്ല അവുണ്ട് ഈ റൂട്ടിലുള്ള ബസ്സുകാര എടുത്ത് പറഞ്ഞാ മതി അപ്പൊ ഇവിടെന്ന് വന്ന് വിളിച്ചൊണ്ട് പോകവും ഉ ഇവിടെ നിക്കുവാണെങ്കിൽ
അപ്പൊ
ഞാന് ഉ പി എസ് സി പഠിക
ആത് ആ ആ
പോന്നുണ്ട് പിന്നെ ഇപ്പൊ പോന്നില്ല ഇപ്പം നിർത്തിന് ന്നെ ഓൺലൈന ആയിട്ട്ക്കെ നോ നോക്കുന്നുണ്ട്
നോക്കണല്ലേ ആ
സഹകരണ ബാങ്കിലൊക്കെ നോക്കുന്നുണ്ട് വിദേശയൊക്കെ ഉണ്ട് മൂന്നെണ്ണം മൂന്ന് ബാങ്കായിട്ട് ഇപ്പ തിരിച്ചേ ക്കെ അങ്ങനെ സൂപ്പർ ഗ്രേഡ് നേരത്തെ അങ്ങന അങ്ങനെയല്ലായിരുന്നു ഒറ്റ ബാങ്ക
ഉം ഉം
ഇപ്പ മൂന്നായിട്ട് തിരിച്ച് അങ്ങനെപ്പ പരീക്ഷയൊക്കെ ഹ് ഹ് പഠിച്ചില്ല ഇപ്പൊ ഇവിടെ ഇക്ക ഹസ്ബൻറിന്റെ വീട്ടിലും ഇക്കായും ഉമ്മായും വാപ്പായും ഉണ്ട് പിന്നെ രണ്ട് സിസ്റ്ററാ മൂത്ത രണ്ടു പേര് അവര് കല്യാണം കഴിഞ്ഞഞ് ആഹ പിന്നെ ഇവിടെ ഞങ്ങള് നാലു പേര് ആഹ് ഞങ്ങള് നാല് പേര് ഇനിക്ക ഗൾഫിൽ പോവാൻ നിക്കുന്നു ആ പോയില്ല ഇനി ഗൾഫിൽ പോണ ഷട്ട്ഡൗൺ വർക്കൊക്കെ ആയിരുന്നു നേരത്തെ പോയി പോയിക്കൊണ്ടിന്ന ആറു മാസം പോയി നിന്ന് വന്നതയിരുന്നത് ഇീനിയിപ്പം ം ഞിപ്പൊ ആഗസ്റ്റ് പോണോന്ന് പറഞ്ഞ്.
ആ
ഹ് അങ്ങനെ നിക്കിന്ന് ഹ് ഇപ്പൊ ഒരു വർഷായി ഒരു വർഷം ം ഒരു വർഷായി.
ഉം
ഹ് ഹ് ആ അങ്ങനെ. പിന്നെ പഠിക്കുന്നുണ്ട് വീട്ടീരുന്ന് പിഎസ് സി പഠിക്കുന്നു.
ആ ഹ
പിന്നെ പിന്നെ എന്തേലും പഠി വേറെ പഠിക്കണന്നൊണ്ട് പി എസ് സി എല്ലാം നോക്കിക്കൊണ്ടി ന്നാലും പറ്റത്തില്ല.
പറ്റീലാ അതെ അതെ അതിന്റെടേകൂടെ വ വർക്കോളൊ ഓരോന്നും ചെയ്ണ്ട്ല്ലേ?
ഹെലോ ബി കോം കഴിഞ്ഞ് സി എം എ എടുക്കണൊന്നുണ്ടായിരുന്നു. ഒരു വർഷ വാ സി എം എ. അയിന് പിന്നെ രണ്ട് ലക്ഷം രൂപ വേണ്ടി വരും. രണ്ട് ലക്ഷം രൂപ ആയോ സി എം മെ കൊക്കെ?
ഡിഗ്രി കഴിഞ് പ്പോ ഡിഗ്രി കിഞ്ഞിട്ടാണോ ത്ട്ത്തത്? പി എസ് സി
ആഹ് ഡിഗ്രി കഴിഞ്ഞു. ബികോം കഴിഞ്ഞു.
ബീഫാമ് കഴി ആഹ് ബി കോമ് ആഹ് ആഹ് ബികോം ആഹ്
പിന്നെ അത് കഴിഞ്ഞ് പി എസി യാ നോക്കേത് സാർള ബാങ്കില്ലെ എന്തേലും ടെസ്റ്റ് എഴുതിയിട്ട് എന്തേലും നോക്കാന്ന്.
ആഹ് അ അപ്പൊ ഞി എന്ത സി എമ്മന്തേ സി എമ്മ്ട്ത്ത് ഒരു വർഷാണ്.
ഒരു വർഷം പക്ഷെ പോയി നൽക്കണം ഇനി ഇപ്പോ കൊല്ല ത്തുണ്ടന്നൊക്കെ പറഞ്ഞു സി എമ്മേടെ അതുകൊണ്ട് പിന്നെ പോയി വരാൻ പ റ്റോന്ന് നോക്കണം മറ്റേത് നേരി ഞങ്ങള് വിളിചോദിച്ചപ്പം തിരുവന്തപുരം എറണാകുളത്തേ ഉള്ളെന്ന് ഇതിന്റെ സ്ഥാപനം. അവിടെ പോയി നിന്ന് പഠിക്കണം അല്ലെങ്കി ഓൺലൈനായിട്ട് എടുക്കണം ഓൺലൈനായിട്ട് എന്തോ എത്രത്തോളം പഠിക്കാൻ പറ്റോന്നറിയത്തില്ല ഓൺലൈനായിട്ടൊക്കെ.
അ? യ്ക്കും നല്ലേ പോയി പഠിക്ക്ണതാണ്ല്ലേ ന്റെ മാമന്റെ മോളുട്ത്തുക്കുണത്. പി എസ് സി ഐയ്യ് ഉം സി എ സി എമ്മ് സി എമ്മ്.
സി എം എ ആഹ് ഒരു വർഷത്തേക്ക്ല്ലേ ലക്ഷ്യാടെ ആണോ പഠിക്കുന്ന?
ഇപ്പൊ എവിടെപ്പോ എറണാകുളത്ത തോന്ന്ണോൾക്ക് ക്ലാസ് എന്തോ ണ്ട് അങ്ങ്ട്ട് പോയിറ്റ്ണ്ട്.
ആഹ് ആ നല്ല കോഴ്സാൺത്. ആഹ് അത് നല്ല കോഴ്സാണ് നാട്ടിലും അവിടെ തെന്നെ കിട്ടും പ്ലേയിസ്മെന്റ്. കിട്ടുന്നും അന്ന് വിളിച്ചിപ്പം പറഞ്ഞാരുന്നു പിന്നെ ഗൾഫിലായാലും നല്ല സാലറിയുണ്ട്.
ആഹ് അതെ അതന്നെ
ഉം നാട്ടിലായാലും കൊഴപ്പില്ലാത്ത സാലറിണ്ട്.
കേ നമുക്ക്
ആഹ് കാര്യോണ്ട് നല്ലത് നല്ല കോഴ്സാത് ബീക്കോം കഴിഞ്ഞ ട്ടാ നാല് വരഞ്ഞേ
എല്ലാ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ്.
ം ം അപ്പൊ എത്ര വർഷത്തേക്കാ?
അത് എത്ര വർഷത്തെ ഒരു വർഷം ആ പ്ലസ് ടു പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് അയിന് പോയിക്ണത് ം
ആ അത് നല്ല കോഴസാത്. ഐ സി സി സി എയെം ഐ സി സി എ എന്നറയുമ്പോ മൊത്തം അക്കൗണ്ടിംങാ തോന്നുന്നു.
ആഹ് ആഹ്. ം ം
കമ്പനി കേയറാനൊക്കെ പറ്റൊകാരം
ആഹ
അത് എടുക്കണം ഇനി ഒരു വർഷോ രണ്ട വർഷോ കഴിഞ്ഞിട്ട് എടുക്കണോന്നുണ്ട അത്
ആഹ
കൊല്ലത്താണെങ്കി പോയിട്ട് നിന്ന് വീട്ടിൽ നിന്ന് പോയി വരാല്ലോ
ആഹ ആഹ അവിടെ അടുത്തന്നേണോ സ്വന്തം വീടും
ആഹ് എന്നാണ് കരുന്നാ ആഹ അവിടെ അടുത്തെന്നെ
ഉം മ്
അങ്ങനെ പോയി വരാൻ പെട്ടെന്ന് പറ്റും കൊല്ലമാവുമ്പോ ഉം അങ്ങനെ
പിന്നെ വേറെന്തൊക്കെണ്
ഉം ഇനിയിപ്പം വൈകിട്ടിനി ചായ് ഇന്ന് ചോറും മീകറിയു മീൻകറിയും ഉണ്ടായിരുന്നു തോരനും ഉണ്ടായിരുന്നു പിന്നെ കോവക്കേം
ആഹ് കോവക്ക് ആഹ് ആ വീട്ടില് ഇണ്ടാക്കിട്ടുണ്ടാവുംല്ലെ
ആഹ ഇവിടെ കോവയ്ക്കാ നിപ്പുണ്ട് അപ്പൊ അതിനകത്തുന്ന് കൊറച് എടുക്കും വീട്ടിലാവശ്യത്തി ക്കെ എടുക്കാൻ പറ്റും നേരത്തെ പാവക്ക ഉണ്ടായിരുന്നു അത് കളഞ് ഒരു മാസത്തോളം പാവ കേക്ക എടുത്ത് ആഹ
വീട്ടിലുള്ള ഭക്ഷണം കഴിക്കന്നെണ് ഏറ്റോം നല്ലത് പുറത്തുന്ന് മേടിക്കണ്
ഉം ഉം ഉം നല്ല കോവക്കാരുന്നു ചെറുതായാലും അങ്ങനെ വല്യ
ആഹ് നല്ല അവടെ ന്റെ ഉപ്പ ഇണ്ടാക്കും ന്റെ ഒപ്പ ഉണ്ടാക്കി ക്ക നല്ലണ്ടാവും അതുപോലെ കോവക്കണ്ടായിരുന്നു പിന്നെ ക്കാർ ങ്ങനെ ഓരോന്ന് പറിം പിന്നെ അയ്മ്മന്ന് ഇങ്ങനെ പുഴുക്കള് വരവ് തൊടത്തി ഈ നമ്മള് ഉം വീടിന്റെ ഫ്രണ്ട് ഭാഗത്തന്നെ ന്ട്ട് വലകെയ് ട്ടീട്ട് അങ്ങനെ ഇണ്ടാക്കിരുന്നുണ്ട് നല്ലൂണം ഉണ്ടായിരുന്നു രണ്ട് മൂന് കൊല്ലത്തോളം അങ്ങനെ നിന്ന് കളയാതെ അയ്ന്റെ കൊ വെട്ടി മ്മ് ന്നാലും വരൂല്ലോ അങ്ങനെ കളയാതെ നോക്കി ഇണ്ടാക്കീര്ന്നു ഇപ്പ നല്ലോണം എല്ലാ നല്ല ഇതാര്ന്നു ട്ടോ ഇണ്ടാവോണ്ടേ പെട്ടന്ന് നമ്മക്കൊന്നും കറി വെക്കാനോ ഉപ്പേര്യോ ഒന്നും വെക്കാല്ലെങ്കി ഇണ്ടാവുല്ലെ എത്ര പൊട്ടിച്ചീന്ന് ഒരുപാട് ഞങ്ങളെ അയൽവാസിലൊക്കെ കൊടുക്കു
ഉം ഉം ഉണ്ട് ഒത്തിരിയും പിടിക്കുന്നുണ്ട് ഇതിനാത്ത് ട്യ നമക്ക് ആവശ്യത്തിന് എടുക്കാലോ ഒന്നും ഇല്ലെങ്കിലും നമക്ക് ഉച്ചക്കത്തേക്ക് ബീഫ് വരട്ടിയതൊക്കെ
ഉം ആ പൊരിക്കും അതെ ടേസ്റ്റാ ട്ടോ ല്ലെ ഉം ഉം അഹ്പോലെ ഇപ്പോ കയപ്പ ഇണ്ടായ് ഇണ്ടാക്കിട്ണ്ട് ഇപ്പ
ആഹ ആഹ ശരി
അദ് ഇവർ പറയുമ്പോൽ തന്നെ ചെര്യേതാണ് കുഞ്ഞു കുഞ്യേതാണ് ഇന്നാലും നല്ല ടേസ്റ്റ് റ്റാട്ടോ ചെറുതായിട്ടൊരു വല്യ ആഹ കയ് പ്പ് ഇണ്ടെങ്കിലും
ഇപ്പ ഉണ്ടോ വീട്ടില്
ഇങ്ങളിങ്ങനെ കളിപ്പ് ഏ ഇവടെ പ്പൊ ഞ ഞാ ഇപ്പന്റെ ഹസ്ബന്റിന്റെ വീട്ടിലാണ് അവിടെ വീട്ടിൽ ട്ടിലിപ്പോ ഉപ്പ ഉമ്മ പിന്നെ ഒരു അനിയന് ഒരു ഏട്ടത്തി ഒരു അനിയത്തി അങ്ങനെയൊക്കെ അല്ലാരും ഉണ്ട് ഉം ഉം
ഞങ്ങള് മൂന്ന് കുട്ടിയും മക്കളേം കല്യാണം കയ്ഞ്ഞു ഞ്ഞിക്ക് ആങ്ങളെണ് കല്യ ന്റെ നേരെ താഴെണ് ഞാ രണ്ടാമത്തത് മൂത്ത എനിക്ക് ഏട്ടത്തി അവളെ കൊടുത്ത് പിന്നെ മൂന്നാമത്തതാണ് ആകുട്ടി ഒന് കല്യാണം കഴിച്ചിട്ടില്ല പിന്ന ചെറിയാളീം കൊ കൊടുത്തുക്കുണ് കല്യാണം കയിച് കൊടുത്ത അന്നും ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രി ഉം ഫുള്ളയില്ല അയിന്റെ മുമ്പ് കല്യാണം കഴിഞ്ഞു
ആണോ മ്മ്ഹ് ആഹ് അ പ്പൊ ശരിയെന്ന ഓക്കെ ഓക്കെ ശരിയന്ന
ആഹ്